മറ്റുന്നുണ്ടോ?
ആഹ് ഓക്കെ ആണ്.
ഒറക്കായോ ഒറങ്ങാന
ഏ ല്ലാ ഉറങ്ങാനൊന്നും ആയിട്ടില്ല.
ഇപ്പേ സമയം കൊറെ ആയല്ലോ അതുകൊണ്ട് ചോയ്ച്ചാ.
യായീ അതെ. ഉം.
ഉം ഇനീ ആഹ് ഇനിയിപ്പ രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ട വരൂ കൊച്ചുങ്ങൾക്ക് സ്കൂൾള് പൊവ്വാനുള്ളൊണ്ട്.
ആഹ് പിന്നെന്താ എ താനിരിക്ക്ണ്?
ഫുഡ്‌ ഒക്കെ എങ്ങനെയാ സ്വന്തം രാവിലെ ഉണ്ടാക്കി കൊടുക്കണോ സ്കൂളിൽ കൊണ്ടോവാൻ അതൊ രാ
ഫുഡൊക്കെ രാ ഏഹ് രാ ത്രിന്നുല്ലാ രാവിലെ അത് പത്ത് മണിക്ക് പോയാ മതി അപ്പേക്കും ഫുഡ് ആക്കണം. പിന്നെ മദ്രസെ പോവ്വാന്ണ്ട് അപ്പം രാവിലെ എണീക്കണം വിളിക്കും
ആഹ് മദ്രസ എപ്പഴാ?
ആറ് മണിക്ക്.
ഓഹ് രാവിലെ ആറ് മണിക്ക്ണ്ടല്ലേ ഉം ഇപ്പൊ അങ്ങോട്ട് മഴയുണ്ടോ?
നല്ല മഴയായിരുന്നു രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പൊ കൊർച്ചു നേര്ത്തെന്നരു ഒന്ന് ഒതുങ്ങീറ്റ്ണ്ട് അല്ലാതെ നല്ല കണ്ണ് കാണാത്ത മഴയായിരുന്നു.
ആണല്ലേ ഞങ്ങക്ക് ഇന്ന് പക്ഷെ മഴ പെയ്തില്ലാട്ടോ ഇങ്ങോട്ടേക്ക് ഇന്നലെ വരെ അങ്ങനെ യായിരുന്നു. ഇന്ന് അങ്ങനെ പെയ്തില്ല ഇന്ന് എടക്ക് ഒന്ന് പെയ്ത് മാത്ര ഒള്ളു.
പറയുന്ന്ണ്ട് ആർക്കും അങ്ങനെ മേ മഴ ണ്ടായിര്ന്നു.
മഴ പെയ്തില്ലാന്ന് ആഹ്. ഞാനും സംസാരിച്ച കൊറേ ആളുകള് പറഞ്ഞു.
ആഹ് അതെ.
ഉം വീട്ടില് പണിയൊക്കെ കഴിഞ്ഞോ? അത്താഴം പ്പം കഴിച്ചിട്ട് പാത്രം കഴുക്ക് ആ ഏഹ്. ആഹ് എന്റെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്ക്ണു ഓരോന്ന് ചെയ്യുന്നേന്റെ ഇടയ്ക്ക് ഓരോ
ആണെ ങ്ങനെ ചെയ്യൂ ആ ആ ആഹ്.
ഇനിയിപ്പം ഒന്നരക്ക് മറ്റേ ഫുട്ബോൾ കളി ണ്ടല്ലോ. ഏഹ് ഞാൻ കാണില്ല ഞാൻ കിടക്കും ഇവിടെ അനിയനും ഹസ്ബന്റും കാണും ഞാൻ ഇത്രയും ഞാൻ എന്നിട്ട് രാവിലെ എഴുന്നേ ക്കണ്ടേ എനിക്കങ്ങും വയ്യ ഞാന് പിന്നെ ഇന്നിപ്പോ ബ്രസീലിന്റെ കളി ആയതുകൊണ്ട് അറിയില്ല പക്ഷേ ഇരിക്കില്ല ഞാൻ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാ
പിന്നെ നമ്മുക്ക് രാവിലെ ശീണമേ
ക്ഷീണാവും രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല കൊച്ചിനെ വിടണല്ലോ
അതെ അതെ
അന്നേരം പിന്നെ രാവിലത്തെ കാപ്പിയും ഞാൻ എനിക്ക് എട്ട്മണിക്ക് ബസ്സ് വരും അപ്പൊ അതുകൊണ്ട് എനിക്ക്‌ രാവിലെതന്നെ ടപ്പ ടപ്പേന്ന് പണിതീർക്കേണ്ടി വരും
ഉം നമ്മുക്ക് പിന്നെ പത്ത്മണിക്കാണ് ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂള് പത്തേ പ പത്തേഇരുവിന ബെല്ലടിക്കാ പത്തേ പത്ത് പൈതിനഞ്ച് പത്ത് ഇരുപതായാലും കൊഴപ്പ ഇല്ല പോയല്
ഉം നമ്മുക്ക് ഒമ്പതേകാലിന് തുടങ്ങും രാവിലെഒമ്പതേകാലിന് തുടങ്ങി മൂന്നരയാവുമ്പോ വിടും അപ്പം ആഹ് അന്നേരം എത്രയുംനേരത്തെപോണ്ട വരും എന്ന് വെച്ചഴിഞ്ഞബസിന്റെഫസ്റ്റ് സ്റ്റോപ്പ്ഇവിടെയാ
ആഹ് അത്ശരി
അപ്പൊഫസ്റ്റ്പിക്കപ്പും ഫസ്റ്റ്ഡ്രോപ്പും ഇവിടെയാ
ഉം ഉം ഉം
ഉം ഇന്നിപ്പം ആഹ് ആഹ്‌ രാവിലത്തേക്കുള്ളതൊക്കെ അപ്പത്തിന് അരിയിടണന്ന് ഓർത്തിട്ട് മറന്നു പോയി
ഇതെന്താ സംഭവം എന്നറിയോ ഈ രാ എല്ലാരുംപറയും സ്കൂളാര് രാവിലെ എടുക്കുന്ന ട്രിപ്പ് കാരുണ്ടല്ലോ നമ്മള് മീറ്റിങ്ങില് കേക്കുന്നാണേ നേരത്തെ അവരെ സ്കൂളിന്ന് വീട്ടിന്ന്കൊണ്ടുപോവും എന്നിട്ട് ആ കുട്ടികളെയാണ് വൈ ന്നെ വൈകീട്ട് വീട്ടിലെത്തിക്കണെ
ആഹ് നമ്മടെ ഇവിടെ അങ്ങനെ നമ്മടെ ഇവിടെ അങ്ങനെചെയ്ത് കഴിഞ്ഞിരുന്ന നമ്മള് കത്തിക്കും എന്ന് പറയുന്നപോലയാ സ്കൂൾളിൽ പ്രശ്നം ഉണ്ടാക്കുംകാരണം നമ്മടെകൊച്ച് രാവിലെഎപ്പൊ ബസിൽകേറണെ അറിയ്യൊ ഒരുമണിക്കൂറ് മുമ്പാ അത്ഒന്നര മണിക്കൂറ്മുമ്പ്കേറണയാ അന്നരം നമ്മളെ ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ
ഉം
നമ്മള് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് പിന്നെ അത് നടക്കില്ല നേരത്തെ അങ്ങനെയായിരുന്ന്
ഉം അങ്ങനെസംഭവം വരുന്നത് എന്തോണ്ടാന്നറിയോ ഈ വൈകി എട്ക്കുന്ന കു കുട്ടികൾക്ക് എന്താണ് അവര് വെെ പിന്നെ സ്കൂളിന്റെ അടുത്തായിരിക്കും അപ്പൊ അവര് വൈകി ട്ട്ആഹ് അപ്പൊ അവര് വെയ് രാവിലെനേരത്തെ കൊണ്ട് പോവും എന്നിട്ട് വൈകിട്ടാണ് വൈ വൈകുന്നേരം കുറച്ച് വൈകിയാലും കുഴപ്പമില്ലല്ലോ അടുത്തുള്ളകുട്ടിയാളല്ലേ കുറച്ച് എന്നിട്ട് വൈകുന്നേരം എടുക്കുമ്പോ ഈ ദൂരെയുള്ള കുട്ടികളെ ആദ്യം എടുക്ക ഏഹ് ന്നെ എന്നിട്ട് അവരെ വേഗം അവിടെ കൊണ്ടുവിട ഈ അടുത്ത് നേര രാവിലെ എട്ട്മണിക്ക്പോയകുട്ടികള് വീട്ടിലേക്ക് വരുന്നത് വൈകി താമസിച്ചിട്ട് ആഹ് അത് പറയുന്നുണ്ട് പേരെന്റ്സ് പറയുന്നുണ്ട് പക്ഷേ അപ്പൊ പ്രിൻസി ഇവര് പറയുന്നത് ഇതാണ് ഇതാണിതിന്റെ വിഷയം എന്ന് നമ്മുക്ക് കഴി
പക്ഷേ അത് അങ്ങനെ ചെയ്യരുത് അവര് നമ്മടെ ഇവിടെയൊക്കെ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കി നമ്മുക്ക് ഡയറക്ട് സംസാരിക്കാം അപ്പഇവര് അത്യാവശ്യം പേരൻസിനെയുംകൂടെ കൺസെഡ്രയ്ത് മുന്നോട്ട്പോവുന്നത് ഇല്ലെങ്കിനടക്കില്ലന്നേയ് ഞമ്മള് രോകാര്യങ്ങളും കൊറെപ്പിം ഇന്നാള്ന്നെ ഞങ്ങളെൻ്റെ കൊച്ചിൻ്റെ ക്ലാസ്സില്ഈച്ചശല്യംഭയങ്കര കൂടുതലായിരുന്നു ഞങ്ങളവടെ പിറ്റിടി എന്ന് കഴിഞ് ഞ്ഞുവന്നപ്പം ഇവരുടെ ക്ലാസ്സില് ഇവര് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് ഏ അന്ന്ട്ട് നോക്കികഴിഞ്ഞപ്പോ ഭയങ്കരയിട്ട് ഈച്ചാ അന്ന്ട്ട് ഞാൻപിന്നെ ഇവര്ടെക്ലാസ് ചിച്ച്നോട്പറഞ്ഞു ആ ഈച്ചഭയങ്കര കൂടുതലാരോ പിള്ളേര്ഭക്ഷണംകഴിയുമ്പോ ഈ കുട്ടികളാണെങ്കില് ഒരിടത്ത് ഇരുന്ന്തന്നെന്നും കഴിക്കില്ലല്ലോ ഇവര്കൊറച്ച് വാരിതിന്നിട്ട് ഞങ്ങള് കാണുന്നുണ്ട് ആഹ്‌ അപ്പൊ ഞങ്ങള് നോ എങ്ങനാ ഒരാൾ വാരി തിന്നോണ്ടിരിക്കുന്നിടത്ത് അപ്പറത്തെ സൈഡി പോയി വർത്താനം പറഞ്ഞ കാര്യംന്വേഷിച്ചു വന്നിട്ടാണ് വീണ്ടും വന്ന് ഒരുവാ കഴിക്കുന്നേ അപ്പൊ അന്നേരം ഒക്കെ ഇവരുടെ ഫുഡിലൊക്കെ ഈച്ച വന്നിരിക്കില്ലേ എന്റെ മോൻ കുഴപ്പൊന്നുല്ല അവ ഇരുന്നിടത്തന്നെ കഴിച്ച് നീറ്റായിട്ടൊക്കെ എന്നെ പോണേ പക്ഷെ നമുക്ക് അത് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ എന്നാലും ഇവനിരി - ന്നതിന് ചുറ്റുവട്ടത്തും ഈറ്റ ഈച്ചയുണ്ട്
അതെ മറ്റേ ആ ഒട്ടിക്കണ സാധനുണ്ടല്ലോ ഒരു സാധനം കിട്ടുവല്ലോ കടകള് അത് വാങ്ങി വെച്ചാ ഒത്തിരി അയില് പിടിച്ചോളൂ അങ്ങനെ എന്തെലൊക്കെ സിസ്റ്റം ചെയ്യാന്നല്ലാതെ
ആ ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ എന്നിട്ട് ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു നിങ്ങൾ ഇൻഫോം ചെയ്യ് ആഹ് എന്നിട്ട് നടപടി ആയില്ലെങ്കിൽ ഞങ്ങളോട് പറയാൻ പറഞ്
ആഹ്
എന്നി്ട്ട് പുള്ളിക്കാരത്തി പോയി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷേ തീരുമാനൊന്നും ആയില്ല അത് കഴിഞ്ഞിട്ട് ഞാ പിന്നും ചോയ്ച്ചു കഴിഞ്ഞിപ്പോ അവര് പറഞ്ഞു കൊഴ ല്ല ഞാൻ സംസാരിക്കാംന്ന് പറഞ്ഞ അന്നിട്ട് അത്‌ കുറച്ചൂസം കഴിഞ്ഞപ്പോ കൊച്ചു വന്നിട്ട് പറഞ്ഞു ക്ലാസ് മാറ്റിന്ന് ആസ - ഐഡിന്ന് ഇരുടെ ക്ലാസ് വേറെ സാധനച്ച് ടോയ്ലറ്റിന്റെ തൊട്ടടുത്താത്
ആഹ്
അപ്പം കൊച്ചിങ്ങക്ക് പ്രശ്നം വരില്ലേ നമ്മുടെ മകൾക്ക് എന്തെങ്കിലും വന്ന് കഴിഞ്ഞയിഞാ സ്കൂളിൽ ഈച്ചന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആഹ് ഇതുങ്ങൾക്കാണെങ്കി അങ്ങനെ അറിയോല്ലല്ലോ ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ വീട്ടിന്ന് പറഞ്ഞു വിടാം ശ്രദ്ധിക്കണം എടുക്കണം എന്നൊക്കെ എത്ര ശ്രദ്ധിച്ചു പറഞ്ഞ കഴിഞ്ഞാലും ഒരാൾക്ക് വന്ന കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും വരും അപ്പൊ ആഹ് ഞൻ എന്നിട്ട് ആഹ്
മഴയും കൂടി ഇങ്ങനെ പെയ്യുമ്പോ ഈച്ചിം കൊതുകും
കൂടുതലാ ഉം അതെന്താ അവിടെ ഈ ഈച്ച വന്നേന്ന് അറിയില്ല നല്ല നീറ്റൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലമാപക്ഷെ ഈച്ചേ ഇപ്പ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റ പറ്റില്ലല്ലോ പിന്നെ ആ ടോയ്ലറ്റിന്റെ അടുത്തുള്ള ഗ്ലാസ് ആയതുകണ്ട് പിന്നെ അവിടുന്ന് മാറ്റിച്ചു എന്തായാലും അതൊണ്ട്ന്നെ കുഴപ്പമില്ല ഇപ്പൊ സ്കൂളില് വല്യേ പ്രശ്നങ്ങളില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങള് പറയാം അത്യാവശ്യം ഹ് ടീച്ചർമാര് ഏഹ് മോനാ മോനാ
മോന് ആ പഠിക്കുന്നത് ഏത് ക്ലാസ്സിലാ
അവന് രണ്ടില് ഏഹ് ഇത് പിള്ളേര് കയ്യൊക്കെ കഴികി യിട്ട് വന്നിട്ട് അടുത്ത പാത്രത്തി ന്നൊക്കെ വീണ്ടും എടുത്ത് കഴിക്കു ക്കെ ചെയ്യും ആളില്ലാത്ത പാത്രത്തിൽന്നൊക്കെ അന്നേ ഞങ്ങള് പോയപ്പോ നല്ല രസായിരുന്നു ഒരുത്തന് പാത്ര എല്ലാം കഴുകി തിരിച് ഇല്ല ഞാൻ ഇക്കഅങ്ങനെ പീ ട്ടി യെ ഇല്ല നമ്മള് സി ബി എസ് ഇ ആ അപ്പം അങ്ങനെ പി ടി എയുടെ അംഗംന്ന് പറഞ്ഞിട്ട് ഒരു അംഗം ഇല്ല
ഏ ഞാന് സി ബി എസ് ഇ ആണ് മോള് പഠിക്ക്‌ണത് പക്ഷെ പി ടി എ കമ്മിറ്റി ഒക്കെ ഉണ്ട്
ആഹ് നമുക്ക് ഇവിടെ പി ടി എ കമ്മിറ്റി ഇല്ല നമ്മുടെ സ്കൂളിൽ അതില്ല ആ എല്ലാ പേരന്റ്സും ഇൻക്ലൂട്ഡാ അങ്ങനെ കൊറച്ച് പേരൻറ്സ്ന്നുള്ള ഇതില്ല ഫുൾ വിളിക്കുമ്പോ മൊത്തത്തി വിളിക്കും അപ്പം അത് അതൊരു ഓ നല്ലതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാ കൊഴപ്പ ഇല്ല അങ്ങനെ പറയാ
നല്ലതാണത് അത് മറ്റത് പി ടി കമ്മിറ്റി ഉണ്ടാകുമ്പോ എന്താന്ന് അറിയോ അവരും പ്രിൻസിപ്പാളും തീരുമാനിച്ചിട്ട് മറ- മറ്റൊന്ന് പറയാനും വയ്യ എന്നിട്ട് നമുക്ക്‌ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാ എന്ന് പറഞ്ഞിട്ടങ്ങോട്ട് തീരുമാനമെടുക്കും അങ്ങനെയൊക്കാട്ടിച്ചല ഞാൻ പറയട്ടോ. ന്നെ
ഇവിടെ എങ്ങനെയാന്ന് വെച്ചഴിഞഴിഞ്ഞാ നമ്മള് നമുക്കല്ലാർക്കും വോയ്സ്ണ്ട്. ചെറിയ ആള് മുതല് വലിയ ആൾക്ക്
ആഹ് നമ്മള സ്കൂളും ഏ കൊഴപ്പല്ല ഒരു വോയിസ്ണ്ട്.
ചെയർമാനെ കേറി കാണാം. അഒര് അങ്ങനെ അവരൊന്ന് കാണുന്നതിനൊന്നു ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അതോണ്ടൊക്കെ കൂടീട്ട്
ആഹ് ആഹ് എത്ര വരേള്ളണ്ട്? സ്റ്റാൻഡേർഡ് എത്ര വരേണ്ട്?
അത് പത്താം ക്ലാസ്സ് വരെയാണുള്ളത്. ടെൻത് വരെണ്ട്. ത് കൊഴപ്പല്ല അത്യാവശ്യം. പിന്നെ നമുക്ക് അഅഫോർഡബ്ൾ ഫീസ് മൂവായിരത്തി സംതിങ് വരും മൊത്തത്തില്.
ഒരു ഇൻസ്റ്റാൾ്മെൻ്റോ?
ആഹ് മാസം മൻ ഏഹ് ബെസ് ഞാൻന്ന് ഓർത്തോക്കെട്ടട്ടോ. ഉം ആയിരത്തി തൊള്ളായിര ആയിരത്തി രണ്ട് ആ രണ്ടായിരം ആഹ് ബെസ് ഫീയും കൂടി ചേർത്ത മൂവായിരം വര്ന്ന്.
മൂവായിരം ആഹ്.
ആഹ് മൂവായിരത്തി ഒരുന്നൂറ് വരും.
അതെ ആഹ് ഒരു മാസത്തേക്ക്ല്ലേ? അതില് അപ്പിന്നമ ന്നമ്മുടെ ഈ ക്വിസ് ടെസ്റ്റിനൊക്കെ കൊണ്ടോവൂലെ ആഫീസൊക്കെ പെടോ പിന്നെ?
ഇല്ല അതിനൊ ക്ക് നമ്മള് വേറെ എക്സ്ട്രാ ഇട്. ആർട്ടിസിനൊന്നും ഫീസില്ല. ആനുവൽ ഡേ ക്ക് ചെറിയൊരു ഫീസ് വരും. ആഹ് അത് അത് നാനൂറോ അറുന്നൂറോ അങ്ങനെയെങ്ങാണ്ടാണന്നെനിക്ക് തോന്നുന്നു.
നമ്മള് വെക്കേഷന് ഫീസ് കൊടുക്കാറുണ്ടയ്ല്?
വേണ്ട വെക്കേഷന് ഫീസ് വേണ്ട. നിങ്ങക്കുണ്ടോ?
പത്ത് മാസം
പത്തു മാസം അത് നമ്മള് പത്തു മാസത്തെ ഫീസ് ഒരുമിച്ച് അടയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒരു മാസ്ത്തെ ഫീസിലെ എളവ്ട്ടും. ടെൻ പെർസെന്റേജ് എളവ്ട്ടും. അങ്ങനെയുണ്ട്. അന്ന് വെച്ചാ നമ്മൾ സ്കൂള് തൊറക്കണേക്കുമ്പന്നെ ഫീസിന്റെ ഫുൾ പേയ്മെന്റ് അടക്കണം. അങ്ങനയാണെന്നുണ്ടെങ്കില്
ഉം
ഒരു മാസ്ത്തെ ഫീസ് നമുക്ക് കൊടുക്കണ്ട. ഞാനിപ്പ ഇത് ഈ കൊല്ലം വരെ അങ്ങനെ അടച്ചോണ്ടിര്ന്നേ. ഈ കൊല്ലം പക്ഷെ നമുക്ക് കൊറച്ച് ടൈറ്റായി പോയി. അതുകൊണ്ട് അടച്ചില്ല. ആതുകൊണ്ടിപ്പ മന്ത്ലി അടക്കും. ത്യാവ്ശ്യം മന്ത്ലി അടക്കുന്നത് നമുക്ക് ഭയങ്കര പാടാന്നേ.
ഉം
ഈയൊരു സമയത്ത് എത്തി വന്നൂറോ മറ്റേതാവുമ്പോ പിന്നെ നമുക്ക് ബസ് ഫീസ് മാത്രം നോക്കിയാ മതി. ഇത്തവണ ബസ്സ് ഫീസ് കൂട്ടോം ചെയ്തു ഞങ്ങക്ക്.
ആഹ് ഇവിടെം കൂട്ടി. ഇത് അതവര് വ പെട്രോളും, ഡീസലൊക്കെ വെല കൂട്ടി
ആഹ് വെലയുടെ ആൻ തോന്നുണു. ഇപ്പൊ ബസ് ഫീസ് മാത്രം തൊള്ളായിരത്തി എൻപത് രൂപ വരും.
ഉം
ഇരുപത് രൂപ കൊറവാ ആയിരം രൂപയ്ക്ക്. പിന്നെ ഞങ്ങക്ക് ത്തവണ എക്സ്ട്രാ വന്നേക്കുന്നത് ഒരു നൂറ് രൂപ എക്സ്ട്രാ വരും മന്ത്ലി. അതെന്താന്ന് വെച്ച കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് ഇല്ലേ? ഏഹ് അതിന് ഏഹ് ഒരു നൂറ് രൂപ എക്സ്ട്രാ കൊടുക്കണന്ന് പറഞ്ഞു. അപ്പ ഇപ്പൊ രണ്ട് പിരീഡ് ആ എന്തെങ്കിലും ഇപ്പൊ ഇവൻ സ്കേറ്റിങ്ങിനാ ഒള്ളേ. രണ്ട് പിരീഡ് അതിനു ചേരും. അത് കഴിഞ്ഞിട്ട് ആഹ് അപ്പൊ കരാട്ടെ ഏഹ് ഡ്രോയിങ്, ഡാൻസ് അങ്ങനെയൊക്കെയുണ്ട്
ലെന്നാ
ആഹ് ശരി ഓക്കെ ന്നാ ആഹ്